ഹലോ ഓ കഴിഞ്ഞു കഴിഞ്ഞു എന്ത്ണ്ട് വിശേഷം സുഖമാണോ
സുഖാണ് അവിടെയോ
അവിടെയും സുഖം
ജോലിക്ക് പോവുന്നുണ്ടോ
ജോലിക്ക് പോകുന്നുണ്ട് ചെറിയ രീതിയി ൽ
ആണല്ലേ പുറത്തെ എവിടെ ആണെ ന്ന് തോന്നി അതാ ചോദിച്ച ഉം പിന്നെ
ആ പിന്നെ എങ്ങനെ ഇന്ന് അവധിയണോ ഇല്ലല്ലേ
ഇന്ന് അവധിയാണ് എനിക്ക് എന്നും അവധിയാണ് ഞാൻ വീട്ടിൽ തന്നെയാ
ആഹ പിള്ളേർക്ക് അവധിയായിരിക്കോലൊന്ന്
അവന് ഞാൻ സ്കൂ സ്കൂളിൽ വിടുന്നില്ല അവന് തെറാപ്പി ഉള്ളതോണ്ട് വിടുന്നില്ല കേട്ടോ വീട്ടിൽ ഹോം സ്കൂളിംഗ
ആ അ അപ്പെന്ത്‌ണ്ട് പെരുന്നാളായിട്ട് ഏതെങ്ക് ആഹ ആ സുഖായ് ട്ടിരിക്കുന്നോ പരിപാടിയൊക്കെ കഴിഞ്ഞോ അപ്പ ഭക്ഷണോ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? ഭക്ഷണൊക്കെ പാചകക്കെ കഴിഞ്ഞോ?
ഏ ഉച്ചെക്കത്തെക്കുള്ള
ആഹ്
ആവുന്നെ ഉള്ളൂ, ഹലോ ഇടെ ആര് രാവിലെ പൂവ ഉള്ള ഇല്ലാത്തോണ്ടേ ആ ഉച്ചക്കത്തേക്ക ആക്കത്തുള്ളൂ രാവില ത്തെ ഭക്ഷണം രാവിലെ ഉച്
ആഹ രാവിലത്തെ ഭക്ഷണം രാവിലെ ഉച്ചക്കത്തേക്ക് ഉച്ചക്ക് വൈകുന്നേരത്തേക്ക് വൈകുന്നേരത്തേക്ക് രാത്രിതേക്ക് രാത്രിതേക്ക് അപ്പൊ പണിയുണ്ട്
ആല്ല രാത്രിയിൽത്തെ രാത്രിയിൽന്ന് പറയാൻ പറ്റത്തില്ല രാത്രി ചിലപ്പോ ചോറ് തന്നെ കഴിക്കും ചിലപ്പോ ഈ കുഞ്ഞിന്
അത് ഹസ്ബന്ഡ് ഞാനും മാറി മാറി എന്തേലു ഒക്കെ ഉണ്ടാക്കും ഒരാൾ തന്നെ നിർബന്ധം ഒന്നുമല്ല ചിലപ്പോ ഹസ്ബൻഡറ് കറിവല്ലാം ഉണ്ടാക്കും ചിലപ്പോ ഞാൻ അതെ അതെ ഇവിടെ അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിർബന്ധംന്നുംമില്ല രണ്ടു പേര അങ്ങോട്ടി ഇങ്ങോട്ട് ഹെൽപ് ചെയ്യുന്നവരാ
ആഹ ഇവിടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ലാന്നില്ല പക്ഷെ അടുക്കളെ കേയറാനും തല് ര്രില്ല ഞങ്ങളുടെ മമ്മി ഞങ്ങള അവടെ കേറ്റിപ്പ ശീലിച്ചി ട്ടില്ല അതുകൊണ്ട് എനിക്ക അറിയത്തില്ലാന്ന് മാറിക്കളിയാം
അടുക്ക ആരെ ആ ഹസ്ബെന്റി ന്റെയോ
ആഹ
നിങ്ങള് കയറ്റി പഠിപ്പിക്കണം.
അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയൊക്കെ ചെയ്ത് തന്ന് തരും
ഗൾഫിലൊക്കെ പോയിട്ട് പഠിച്ചതാ കേട്ടോ നാട്ടി വെച്ച് പഠച്ച് പഠിച്ചല്ലാം തോന്നുന്നു ഗൾഫിലൊക്കെ പോയിട്ട് പഠിച്ചാ തോന്നുന്നു
ഈ പോയ ഭർത്താക്കന്മാരെ പിന്നെയും നമുക്ക് സഹായോളിച്ചിരി അവർക്ക് ഒറ്റക്ക് നിന്ന് കൈകാര്യം ചെയ്യാനുള്ള അറിയ അടുക്കള എങ്ങനെയുണ്ടെന്നുള്ള ഒരു അറിയ, ഇതന്ന് വെച്ചാ പചക തൊക്കെ സിമ്പിള? ല്ലേ? വിചാര. അറിയാൻ പാടില്ലേ? അനുൻ എന്ത്‌ പണി ണ്ടായിട്ട സിമ്പിൾ അല്ലേ? ഇത ന്ന് പറയും.
ആഹ്, അതെ, ഉണ്ടാക്കി തരാൻ പറയണം ഒരു ദിവസം. അമ്മ മ്മേ ഇല്ല അമ്മ അമ്മായ് മ ഇല്ലാത്ത ദിവസം ഉണ്ടാക്കിപ്പിക്കണം. കുടുംബമായിട്ട് താമസിക്കുകയാണെങ്കി നടക്കുന്ന ന്നില്ല കുടുംബമായിട്ട് ല്ലെങ്കിൽ ഒറ്റക് ആണെങ്കിൽ നടക്കും കേട്ടോ?
അതെ അതെ അതെ ഉം, ഞാൻ എന്ത നിർബന്ധി ക്കാറില്ല. നമ്മുക്ക് പിന്നെ ചെയ്ത് തര് ചെയ്ത് ചെയ്തു ശീലഉള്ള കൊണ്ട്, അങ്ങട്ട ചെയ്ത് ഇങ്ങട്ട പോയി. പറഞ്ഞു നിന്ന പറഞ്ഞ കൊണ്ട നിക്കണ്ടോ ഓരെ ശരിയാ
ഉൂവ, ഉവ ഇവിടെ പറയണ്ടന്ന് വ ല്ല രാത്രിക്കെ പാത്രക്കെ കിടപ്പുണ്ടെ ങ്ക എടുത് തല്ല, നല്ല ല്ല മൂടാണെങ്കിൽ പാത്രങ്ങ ളൊക്കെ എടുത്ത് കഴ്കുന്ന കാണാ. ഞാനും, ഹസ്‌ബെൻറ്റും, മോനും മാത് മാത്രേള്ളൂ എന്റെ അമ്മ മരിച്ചു പോയി. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ വീട്ടില. അപ്പം പിന്നെ ചെയ്യും. എന്നെ ബീഫ് ഫക്കെ വെക്കാൻ പഠിപ്പിച്ചത ആളാ. ചിക്കനും ബീഫൊ ക്കെ, എനിക് അറിയത്തില്ലായിരു ന്നേ? അപ്പൊ എന്നോട് വാങ്ങിച്ചു തന്നിട്ട് പറഞ്ഞു. തന്നെ വെച്ച് പഠിച്ചോളാൻ പറഞ്ഞു. പറഞ്ഞു വെച്ച്, വെച്ച്, വെച്ച് ഇപ്പ ഇപ്പൊ കൊഴപ്പ ല്ലാതെ വെക്ക ന്ന് തോന്നു ന്നു.
ഞാനു തെ, ഹ് ഇങ്ങനൊക്കെ തന്ന ഞാനും വെച്ച് പഠിച്ചു. വെച്ചു പഠിപ്പിച്ചോന്നു ല്ല. ഞാൻ തന്നെ യുട്യൂബ് നോക്കി പിന്നെ ഹ്, ക
ല്ല അദ്ദേഹം ചെയ്യുന്ന കണ്ടിട്ട്, അദ്ദേഹത്തിന്റെറെ ആഹ്, ഒരു രീതിയാണ് ഞാനിപ്പോഴും ബീഫ് റോക്ക എനിക്ക് വേറെ അടി രീതി അറിയില്ല.
റിയില്ല. ബീഫ്, ഈ ബിരിയാണി യൊക്കെ പിന്നേയ് യൂട്യൂബ് ഒക്കെ വെക്കും അതല്ലാതെ പിന്നെ അമ്മ പറഞ്ഞതും. ആണോ? അമ്മ പറഞ്ഞ തന്നതും ആഹ് അമ്മ പറഞ്ഞ തന്നതും. പിന്നെ, ന്റെ കൊർച് പൊടിക്കൈ അങ്ങനെയൊക്കെ. ഇപ്പൊ വെച്ച് വെച്ച് വെച്ച് നമുക്കൊരു ഷൈലി യാവൊലൊ. അപ്പൊ, എങ്ങനെ വെക്കണം എന്നുള്ളരു ഇത് വരും.
അതെ, ഒരു ഏകദേശം ഐഡിയ. എത്ര പൊടി വേണം, എത്ര ഇത് വേണോന്ന് നമുക്കൊരു കൈവഴക്ക ആയ
കൈവഴക്ക ആയിക്കഴിഞ്ഞ ക്കൈ കൈ വയക്കായി കഴിഞ്ഞ കുഴപ്പമില്ല. ആദ്യക്കെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ചോയ്ക്കു ഇതെത്ര ഇടണം ദൈവമേ. മുളപൊടി എത്ര, ഉള്ള മല്ലിപ്പൊടി എത്ര, ഇപ്പ ഇട്ട്, ഇട്ട്, ഇട്ട്, ഇട്ട്, ഇട്ട്, ഒരു പരിചയായി.
പിന്നെ ഞാൻ നോക്കുന്ന ആക ഒരു പിന്നെ, ഞാൻ നോക്കുന്ന. ആകെ യൊരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ ശ്യാംജി യുട്യൂബ് ചാനൽ നോക്കുന്ന ബാക്കി യുള്ളതൊക്കെ, ഫ്ലോപ്പാ ട്ടോ? കാരണേ ബാക്കിയുള്ളരു വി ശേഷം പറഞ്ഞു നിക്കും. ഇദ്ദേഹം ന്ന് പറഞ്ഞ ഡയറക്ട് അളവ് ഉൾപ്പെടെ പറഞ്ഞു തരും. അതെ, നല്ലൊരു മനുഷ്യനാണ്.
അതെ, അതെ നമുക്ക് ഫാഗ്യമാണ്. ഭയങ്കര സുഖ. ഞാനു അതെ ച്ചീ ചെമ്മീൻ ബിരീയാണി ഒക്കെ ല്ലേ? ഇല്ല, അങ്ങേരിയുടെ വെച്ച് നോക്ക് സൂപ്പ് ഞാൻ ചെമ്മീൻ ബിരിയാണി ഫസ്റ്റ് ട്രൈ. ബെസ്റ്റ് ആയിരുന്നു. ബീഫ് ബിരിയാണി, എ ബിരിയാണിക്ക് ഞാൻ ഷാൻജോടെ നോക്കി ചെയ്യുന്നേ?
ഞാൻ ബിരിയാണി വെക്കാറില്ല. ഹസ്ബൻറ് ആണ് ബിരിയാണിയുടെ ആള്, ഹസ്ബൻഡറ് പെരുന്നാളിലക്ക ഹസ് ബന്റാണ് ബരിയാണി വെക്കാ.
ആഹ് ആഹ്
അതുകൊണ്ട് ഞാൻ, ആഹ് മേഖലയിലോട്ട് കൈ അട കൈ കടത്തി കഴിഞ്ഞൽ, പിന്നെ നമ്മുടെ തലയിലാവും അറിയാം.
അത് ശരിയാണ്.
അതിനോട്ട് ഏർപ്പെട്ടിട്ടി. ല്ല ആള് പറ നീ രക്ഷപ്പെെട്ട പ്പം നടക്കാ നി നി എനിക്ക അറിയാതല്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ് അതെ.
ആള് ഗൾഫിലായതോണ്ട് ഇതൊക്ക ചെയ്യാനറിയ അപ്പോ ബിരിയാണിയക്കെ ഇവര് ചെയ്യുമ്പോ പ്രത്യേക ടെസ്റ്റാ. ആം ആണുങ്ങള് ചെയ്യ്മ്പെരു പ്രത്യേക ടെസ്
ആഹ് അതെ അതെ നമ്മൾ പക്ഷെ അവരെ എല്ലാം ഹസ്ബൻഡിനൊക്കെ ചെല സമയം ഈ കറീടെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. എടെ അതെങ്ങനാടെ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന കേക്കാം ഇപ്പം പക്ഷെ ബിരിയാ ണിയുടെ കാര്യത്തിൽ ഞാൻ മിണ്ടത്തില്ല കേട്ടോ ഞാൻ ഇത്രയും വളർന്ന് വ അത്രേ ഉള്ള് ഞാൻ ഞാനത്രയും വളർന്ന് പോയോ.
ചോദിക്കാൻ മാത്ര ആയോ
പിന്നെ? വേറെ കു
പിഹ്
ഭക്ഷണത്തിന് കുറ്റം പറയോ?
ഏയ് അ ഭക്ഷണ അങ്ങനെ ഉപ്പില്ല ഇതില്ല അല്ലെങ്കി അവനി ആ നമ്മള എന്താന്നറിയടാ ഒന്ന്പ്പ വെച്ച് ഇന്ന്പ്പോ ബീഫ് കറി വെച്ചന്ന് ഹ് എറച്ചിക്കറി വെച്ചന്ന് വെച്ചോ ഇപ്പൊ അടുത്ത ആഴ്ച ഇണ്ടാ ആ ടേസ്റ്റ് വരൂല ചെൽപ്പം രണ്ടാഴ്ച കഴിഞ്ഞാൽ ഗ്യാസ് തീരും. ആ അത് പറ്റൂല ആ അത് പറ്റത്തില്ല. അയിന് പട് ആ നമ്മ നമ്മളത് പഠിച്ചിട്ടില്ല പഠിച്ചു വെക്ക് ഓ ഇതുവരെയും പട് ച്ചിട്ടില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള. അപ്പോ അപ്പ ഞാൻ പറയും ഇത് നമ്മുടെ വീ കൊള്ള കൊള്ളൂലാതെ പോ എന്ന് വിചാരിച്ച് വെക്കുന്നതല്ല
ആളൊണ്ട് അങ്ങനെ യാ എടക്ക് കേറി പറയും ഇപ്പ പോ
ഹലോ ഹലോ?
എടയ്ക്ക് ആരും വിടത്തില്ല നല്ലാണേ.
ആ പർഞ്ഞ് കേട്ട് ആ ഇപ്പ കേട്ട കേട്ട് കേ
ഏഹേ അങ്ങനെ പറയുന്നേ ഞാൻ പറയ നല്ലതാണെ ങ്കി ഒരു വാക്ക് പറയരുത് കേട്ടോ ഒ
നല്ലതാണെങ്കി പറയും കൊള്ളാം മന്തായിട്ട്ണ്ട് ഇതൊക്കെ ഇവിടെ കൊഴപ്പം ഉല്ലെങ്കി മിണ്ടാതിരിക്കുക അപ്പൊ നമുക്ക് ഒരിതാണേ. ചെലത് ആണെങ്കി നല്ലാണെന്ന് പറയും ഇത് ഇണ്ടാക്കി നോക്ക് ന്നൊക്കെ പറയും. അല്ലെങ്കി ഇങ്ങനെയേണ് പഠിച്ചില്ലാ പഠിച്ചില്ല ഞാൻ പർഞ്ഞ് ഞാനിത് കൊളാവാൻ വേണ്ടി വിചാരിച്ച് നമ്മള് വെക്കണതല്ല നമ്മൾ അതുപോലെ തന്നെ ആ കൂട്ടുകൾ അതൊക്കെ ഇട്ടാണ് വെക്കണത് ചെലപ്പോ അത് ഒന്ന് ശെ രിയാവും ഒന്ന് ശെരിയാവില്ല.
ആഹ് അതെ കൈ വഴക്കം അല്ലേ ചെലപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടക്കെ പറ്റും ചെലപ്പോ ഉപ്പോ പുളിയൊക്കെ മാറിപ്പോവും.
ആഹ്
ആഹ് ഉപ്പ് കൂടിയ ഞാനിപ്പോ ഒരൊറ്റ അറ്റ കൈ ഉപ്പ് ഓ ആ അതെ ഉപ്പ് കൂടിക്കഴിഞ്ഞാ ഇപ്പ അറ്റ കൈക്ക് ഒരു നുള്ള് പഞ്ചസാര ഇടും അപ്പൊ ഉപ്പ് ബാലൻസ് ആയി പൊക്കോളും.
അതെ അതെ അതെ ചെല സമയത്ത് ഉപ്പൊക്കെ കൂടി വരുമ്പത്തേക്കും ചെല സമയത്ത് തേങ്ങാ പാലൊക്കെ ഒഴിച്ച് അട്ജസ്റ്റ്യ്യും.
ഇല്ല ല്ല പ്പ ഒരു നുള്ള് പഞ്ചസാര ഇട്ടാ ഒരു നുള്ള് ഒത്തിരി ഇടരുത്. ഒരു നുള്ളില് പഞ്ചസാര ഇ ട്ടാതി അതാ ഉപ്പ് ബാലൻസായിക്കോളും. ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ട്രൈ ചെയ്ത് വിജയിച്ച കാര്യവാ. കറി ചാറ് കറിയിലാണെങ്കി ഒരു നുള്ള് പഞ്ചസാരേ ഇടാവൂ.
അഹാ അഹാ ഞാൻ ആണെങ്കി തെളപ്പിക്കും. ഞ്ഞ് ഉപ്പ് കൂടവാണങ്കി അപ്പത്തേക്ക് ആഹ് തേങ്ങപ്പാല് അങ്ങ് ഒഴിക്കും. അപ്പ സെ
ഞാൻ തേങ്ങാപ്പ ഏഹ് തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ലാ. നമ്മള് തേങ്ങാപ്പാൽ ഒഴി ക്കാത്ത കറിയാണെങ്കി എന്ത്‌ ചെയ്യും. അത അപ്പൊ ഒരു നുള്ള് പഞ്ചസാര ഇട്ടാ മതീ. അപ്പൊ പിന്നെ കൊഴപ്പ ഇല്ല. എറച്ചി കറിയിലേക്കാ കൂടിക്കഴിഞ്ഞാ ഒരു നുള്ള് പഞ്ചസ ഒത്തിരി ഇടരുത് കേട്ടോ. ഒത്തിരി ഇട്ടാ മധുരിക്കും. ഒരു നുള്ള് ഒരു നുള്ളെന്ന് വച്ച ഒറ്റ നുള്ളേ എടുക്കാവൂ.
ആഹ് തുല്യായി പോയിക്കോളും അല്ലേ.
ഉം ഉം അതെ അതെ. ആഹ് ഉപ്പ് നമ്മള് അതല്ലേ പായസത്തില് ചിലര് ഒരു നുള്ള് ഉപ്പ് ഇടുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി.
ആഹ് ആഹ് ആഹ്
പ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നയാ. അത് ചെയ്യുന്ന പോലെ മധുരത്തിനാത്ത് ഒരു നുള്ള് ഉ പ്പും പഞ്ചസാരക്കാത്ത് മധുരത്ത് ഏഹ് ശ്ശെ മധുര രത്തിനകത്ത് ഒരു നുള്ള് ഉപ്പും. മറ്റേ ഉപ്പിനകത്ത് ഒരു നുള്ളി പഞ്ചസാരയും. അതാണ് ബാലൻസ് ചെയ്യാനുള്ള പരിപാടി.
ആഹ് ഇനി അങ്ങനെ ചെയ്ത് നോക്കാം. ഉം ഇങ്ങനെങ്ങ്
ട്രാക്ഷൻ എന്നല്ലേ പറയുന്നേ.
അതെ അതെ അതെ അതെ. അതിന്റെ മലയാളം ഒന്നറിയാവൊ.? ശെരിയാ ഇന്ന് ഓ ഈ രണ്ടൂസയിട്ട് ഭയങ്കര വെയിലാ.
ഇവിടപ്പ ഇന്നലെ ഇന്ന് വെളുപ്പിനെ തൊട്ട് നല്ല മഴ. നല്ല മഴ മീൻസ്
ആണോ അശ്ശോ ഇവിട വെയിലാ. എന്ന്ച്ച് രാവിലെ വെയില് വന്ന് ഒന്ന് ചെ ഏഹ് മഴ ചെറുതായിട്ടൊന്ന് ചാറിയിട്ട് പോയി. പിന്നെ വന്നിട്ടില്ല. ആ വഴി അങ്ങാടാ വന്നേക്കണേന്ന് തോന്ന്ണ്.
ഉം, ഉം, ഹ് മ് എവിടെയാ ജോലി എവിടെയാ.? പഠിക്ക മീൻസ് ഏത് ഷോ ഇത് മീൻസ് സ്ഥലല്ല. എവിടെയാ വർക്ക് ചെയ്യുന്നെ.? മറ്റേ സെൽഫ് ആയിട്ടാണോ? അതോ ഓഫീസിലാണോ?
സെൽഫ് ഇതായിരുന്നു. സ്വന്തായിട്ടെന്നെ. ജസ്റ്റ് ചെറിയ, ചെറിയ കാര്യങ്ങള്. ഉം.
ബൂട്ടിക്ക് വല്ലോം വല്ലോ ആണോ?
അങ്ങെ എന്തും പറയാം. എല്ലാത്തരം ജോലിയിലും ഞാൻ ചെയ്യും. ഇങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കാതെ എന്തങ്കിലൊക്കെ ചെർ ചെർതായിട്ട്.
ട്ടീര്ന്ന് നമ്മള് ഒരു രൂപക്ക്‌ ഡിൻപ്പെന്റ ചെയ്യുന്നെക്കാളും എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുന്നെതെ അവൻ അവനവൻ ഈ ചെറിയ കാര്യങ്ങൾ പോലും ഉദാഹരണം. വെക്കണ്ടല്ലോ. ഒരാളെയും ഇതാക്കണ്ടല്ലോ.
ക്കെണ്ടെല്ലാന്ന് ഓർന്ന് ക്കാന്ന്. ന്നമ്മളി ങ്ങനെ ഒര് അഞ്ഞൂറ് രൂപ എടുക്കാൻണ്ടാകോ. ഒര് അഞ്ഞൂറ് രൂപ എട് ക്കാന് ണ്ടാവോന്ന് അതിനെക്കാ ന്നല്ലത്. ഒര് അഞ്ഞൂറ് രൂപ വേണോ. എന്ന് ചോദിക്ക. അങ്ങാട് ചോദിക്കണതായിരിക്കും. ഏഹ് മാസാവസാനം ആരെട്തും കാശുണ്ടാവില്ല. അപ്പൊ ന്നമ്മളോട് ചോദിച്ച് വെരും. വേണോ പൈസ എന്തെങ്കിലും അത്യാവശ്യം. ഒര അഞ്ഞൂറ് രൂപക്കെ എടുക്കാണ്ടെങ്കിൽ വേണെങ്കി തെര. എന്ന് പറുമ്പോഴേക്കും ന്നമ്മുക്കൊര് ഹൊ അഞ്ഞൂറ് രൂപക്കെ എടുക്കാനുണ്ടോ?
വരോ എളുപ്പാക്കണതല്ലേ?